ആഹ് ഇപ്പൊ കേൾക്കണ്ടാ?
ആഹ് കേക്ക്ണ്ട്.
ആഹ് അപ്പ ഞാന് ഞാൻ വെറുതെ പറയ്ണ്ട്.
ആഹ് ഇങ്ങള് പറയണൻക്ക് കേക്കുന്ന്ംപക്ഷെ ഞാൻ പറയണ ഇങ്ങക്ക് ഒന്നും കേ
ആഹ് ഒന്നും കേക്കണില്ല പിന്നെ കൊറച്ചു നേരം ഇങ്ങനെ പിടിച്ചു
ആഹ്
ആഹ് പിന്നെ എന്തൊക്കെ
എന്താ വൃത്തീസം ഒന്നൂല്ല ഇങ്ങനെ പോണ്
ആഹ്
ഉം
ഉറക്കം വന്നാ.
ആഹ് വന്നട്ടൊന്നുല്ല.
ഉം ഞാനും രാത്രി ഈ നേരൊക്കെയാണ് ഫോൺ മുമ്പിലങ്ങ് ഇരിക്കലേ.
ഉം
പകലൊന്നും അല്ലാതെ ഫോണ് നോക്കൂല ഞമ്മക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഇക്ക വര്വോളൊക്കിങ്ങനിരിക്കും വന്ന് കഴിഞ്ഞാ പിന്നെ ഇതുമ്മേ ഇരിക്കുമ്പ പറയും ഏത് നേരേം ഇൻക്ക്തുമ്മേ തന്നെ പണിന്ന് പറയും
ആഹ് കൊറച്ചേരം ഇരിക്കുമ്പത്തേന് പറയില്ലേ
ആഹ് ഓര് വരുമ്പോളിതേക്കാരം കാണല് കൊറച്ച് നമ്മളപ്പോ ഒര് നേരൊക്കൊ വൈനേരൊക്കൊ ഇരി ക്കലൊടങ്ങീട്ട് ഇണ്ടാവ്ള്ളൂ അപ്പോലെ ചാരെ ഏത് നേരത്തും പറഞ്ഞിണ്ടാവും
ആഹ്
പകലൊന്നും അങ്ങനെ ഒന്നിനും നേരം കിട്ടൂല ഞാൻ പിന്നെ രാവിലൊന്നും ഫോണെട്ക്കേ ഇല്ല ഇവരൊക്കെ സ്കൂള്ക്ക് പറഞ്ഞയച്ച്ണ്ട് എല്ലാ പണിയും കയിഞ്ഞ് കുളിച്ചകത്ത് കയറിഞ്ഞ് ശേഷാണ് ഫോണ് തൊട്ടോക്കല് അയിന്റെടക്ക് വന്നോക്കും ടൈമൊക്കെത്രായീന്ന് ചെലപ്പൊ നെറ്റൊക്ക്ട്ടുകൊണ്ടൊന്ന് വാട്സാപ്പ് കണ്ണോടിച്ച് പോവും അത് ഇരുന്നാ പിന്നെ അയ്മത്തന്നെ കൊറച്ച് ട്ടെത്തേലൊക്കെ കണ്ടിങ്ങനിരിക്കും അതുകൊണ്ടങ്ങനെ തൊടെന്നില്ല ഫോണ്
മ്
പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ്ട്ട് ഫ്രീയായിട്ടങ്ങനെ ഇരിക്കലേ
മ് മ്
ഇപ്പെല്ലാരും എണീറ്റ് വരുമ്പൊത്തന്നീ ഫോണെത്തന്നെ കിച്ചണ്ക്കേറീട്ടങ്ങനണ്ട് വരി
ആഹ് മ്
കൊറോണേട കിറ്റ് ഞാനാ ഞാൻ നേരത്തെണീക്കൊന്നില്ല അഞ്ചരക്കെണീക്കും പിന്നെ നിസ് കാരക്കെ കഴിഞ്ഞിട്ട് പിന്നൊരു ആറ് മണി കണ്ടങ്ങനെ കിച്ചണ്ക്ക് വരും
മ്
അത്ര ആനേരൊക്കെ എണീക്കൊള്ളൂ അയിന്റെ മുന്ന ന്ന് എണീക്കൂല ഇതിപ്പ ഇ ക്ക വന്ന് ഫുഡൊക്കെ കഴിച്ച് കെടക്കുമ്പൊത്തന്നൊരു പയിനൊന്നര അങ്ങനൊക്കാവും പിന്ന ഇവിടെ ഒറങ്ങാന്നേരം വ്‌ടെ മക്കൾക്കൊക്കെ ഏഴര്ക്കാണ് മദ്രസേ അപ്പൊ പിന്നെ ആഹ് അപ്പോത്തിനൊക്കെ ആ ചെറിയാളി രണ്ടാളല്ലേ പോണൊള്ളൂ വല്യ മൂത്തയ്റ്റങ്ങള് ഓലൊക്കെ പത്ത് കയിഞ്ഞതല്ലേ ഇവിടെ പത്തരേയുള്ളൂ
ആഹ് ആഹ്
പ്ലസ് വണ്ണും പ്ലസ് ടൂഒന്നുല്ല മദ്രസിലെ കുട്ടികളൊന്നും ഇല്ലാഞ്ഞിട്ടേ അത്ണ്ടാക്കീട്ടില്ല പത്ത്ക്കന്നെ കുട്ടികളാകുമ്പൊത്തന്നെ നിർത്താണ്
ഉം
മ് അപ്പൊപ്പിന്നെ ഇവര്ക്ക് ഏഴര ക്കാണ് അഞ്ച് ആറ് മുതലാണ് ആറ് മു തലുള്ള കുട്ടികൾക്കാണ് ആറരക്കൊക്കെ തൊടങ്ങല്
ഉം
ആഹ് അപ്പൊ സാവധാനം എണീ ച്ചൊക്കൊണ്ടാക്കിയമതി എന്നാലും ഇവര് ചായേം കടിയും ഒക്കെ കഴിച്ചിട്ടന്നെ പോവോള്ളു അപ്പോത്തിനൊക്കാകും ഗ്യാസ് ഗ്യാസ്മ്മെലെ ക്കങ്ങട്ട് വെക്കും ചായേം കടിം ഇതൊക്കെ ഗ്യാസ്മ്മേലങ്ങ്ട്ട് വെക്കും ഇപ്പൊ ഗ്യാസാണ് ഉപയോഗിക്കാറ് അതും പേടിയാണ്ല്ലേ
ആഹ്
ഒരു കുറ്റിയൊക്കെ കിട്ടണ കഴിഞ്ഞാല് നാല്പത്തഞ്ചിസം കയ്യണ്ടേ ബുക്കെയ്താ തന്നെ
ഇപ്പളും റെഡിയായില്ലേ
ആഹ്
ഇപ്പളും അങ്ങനെതന്നെയാണോ
ആഹ് ഇങ്ങള് വാങ്ങലില്ലാ
ഞങ്ങള് വാങ്ങല്ണ്ട്
ആഹ് അങ്ങനെത്തന്നെ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട്
ആഹ് അതല്ല അ ആ യുദ്ധം എന്തൊക്കെയപ്പ ല്ല ഉണ്ടായിനി ഇപ്പോഴും കൊറഞ്ഞിട്ടില്ലേക്കുംല്ലേ
ഏഹ് ഇപ്പൊ കുറ്റിന്റെ എണ്ണം കൊ റഞ്ഞു അഹ് ഒരു വർഷത്തിന് എത്ര ഒമ്പത് കുറ്റി അങ്ങനെയൊട്ടാള്ളത് ഇപ്പോ ഒരു വർഷത്തില് നാല് കുറ്റി അങ്ങനെയൊക്കല്ലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞെട്ടീ നാല് കുറ്റിയെ വാങ്ങാൻ പറ്റുള്ളു എന്നൊക്കാ
ഉം ഉം
മറ്റേത് നമ്മള് കഴിയുമ്പോത്തിന് വേഗം ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വാങ്ങലേ ഇത്പ്പ അങ്ങനൊന്നും പറ്റില്ല കഴിഞ്ഞാലും നാല്പത്തി അഞ്ച് ദിവസം കയ്യാതൊന്നും കിട്ടൂല
ഉം
കൂടീ ചെയ്ത്ക്ക്ണ് ഗ്യാസ് കൂടും ചെയ്ത്ക്ക്ണ്
ആഹ്
രാവിലൊക്കെ ഈ ഗ്യാസ്മേല്അങ്ങട്ട് വെക്കും ചായേം കടിയുംകറിയും വെക്കും പിന്ന
ഉം
അടുപ്പത്തു തീപിടിപ്പിച്ച ചോറങ്ങനെ വെച്ചാല് സാധനങ്ങളൊക്കെണ്ടല്ല് വേഗം അങ്ങനെ ആവും അടുപ്പത്താവുമ്പളേ
ഉം ഉം
അങ്ങനൊക്കെ രാവിലത്തെ പണി അതൊക്കെ വേഗം കിച്ചണത്തെ പണി വേഗം കയ്യും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോ തന്നെ കുട്ടികൾക് കൊണ്ടോകാള്ള ഫുഡ് ഞമ്മൾക്കുള്ള ഫുഡ് എല്ലും ആവും
ഉം
അതൊന്നും പണിയില്ല നമക്ക് ഈ അടിച്ചേരി തുടക്ക തിരുമ്പല് അങ്ങനത്തൊക്കെയാണ് പണി ആഹ് പാത്രം മോറല്
പത്രം ന്താ പറയ എത്ര മോറിയാലും കജ്ജുല്ല
ആഹ് ഞാൻ പറയും തിന്നീലെങ്കിലും പാത്രം ഇങ്ങനെ നെറയും തിന്നിട്ട് ഇക്ക് ആണെങ്കിൽ ഈ പാത്രം ഇങ്ങനെ കഴുകിട്ട് ഈ കൈയിന്റെ ഇടൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പോയിട്ട് ഇങ്ങട്ട് ചീഞ്ഞിക്കണ ആ ഭാഗ ഇങ്ങോട്ട് കുറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത്
ഉം ഉം
എന്നിട്ട് ഇങ്ങിട്ട് ഭയങ്കര ഇതാണ് അപ്പൊ ഞാന് നന്നായിട്ട് പാത്രങ്ങളായിട്ട് ഒന്നായിട്ടുണ്ട് കവറൊക്കെ ഇട്ട് ഇട്ട് കാണ്ട് അങ്ങനെ ഞാൻ മോറലൊള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ആകുമ്പോത്തേും മുറം നൽക്കുമ്പോ ഇതിങ്ങന കവർ ഇട്ടും കേട്ടലും ഊരല്ലന്നേ നടക്കുള്ളൂ
ഉം
കൈ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് എന്താ വെള്ളം തട്ടരുത് സോപ്പ് തട്ടരുത് അതൊക്കെ അങ്ങനെ നമുക്ക് പ റ്റൊ ആഹ് ആഹ് നമ്മക്കുള്ള പണി വെള്ളം തട്ടലും സോപ്പന്തൊക്കെന്നല്ല
ഉം ആഹ് ഏതെങ്കിലും സോപ്പ് പറ്റായിട്ട് അതിന്റെ
ഉം അങ്ങനത്തെ ഒന്നുംല്ല എല്ലാ പ്പൊ ഏതു ഇതു കൊണ്ടു നമ്മളീ കൈ കൊണ്ട് അഥവാ കേകിണ്ടെങ്കില് ഔഹ് അവിടെങ്ങോട്ട് ചുവന്നക്കാണ്ട് തോലിങ്ങോട്ട് പോയിട്ട് നല്ല വേദനകാരോ ഞാൻ ചെലപ്പോ ഒരു കവറുണ്ട് ആ കവർ ഇട്ട് കണ്ട് നല്ല മുറുക്കി ഇതൊക്കിയണ്ട് അതിൽ വെള്ളം കെടുക്കാത്തതികൂടെ അങ്ങനെ കൈകും അതന്നെ വലത്ത കൈനാണ് ആ കയ്യേറ്റ് അല്ലെ ഇപ്പൊ നമ്മൾ ഊക്കടുത്ത് കൈകാള്ളതല്ലോ ഉം അത് കുറച്ച് ഈ കയ്യിന്റെ നല്ല കുറച്ചൊരു തടിക്കെ ഉണ്ടായിട്ട് നമ്മള് കൈയിന്ന് ഇവിടെ വിടവ് അങ്ങനെ ഇല്ലാഞ്ഞിട്ടേ ഒട്ടി ഇങ്ങനെ ന്നിട്ട് ഉം കൊറേ ആയി ഇത് ഇങ്ങനെ കൊണ്ടെടുക്കണം കാണിച്ചിട്ട് ഇപ്പ ഇത് ഇങ്ങനെ പറഞ്ഞ പിന്നെ അപ്പൊ ഞാൻ കാണിക്കാനും പോലില്ല പാത്രങ്ങൾ നെറഞ്ഞ് ഓറവുണ്ടാവും ഇഷ്ടം പോലെ
ഉം ഉം എന്റെ താത്താക്കും ഒണ്ടായിനു കൈമലേ ഇങ്ങനെ അലർജി പോ അലർജി അല്ല എങ്ങനെ പറഞ്ഞ പോലെ നെർച്ച മുറി ഏ ആഗ ഓള് ഇന്നലെ ഏതോ കൊറെേ സോപ്പൊക്കെ മാറ്റിക്കി ആന്നും കൊണ്ട് കാര്യമില്ല
സോപ്പ് മാറ്റിച്ചിട്ട് ഒന്നും കാര്യല്ല എന്റെ ഹസ്ബൻഡ് വേറെത് ഒക്കെ ഓരോന്ന് കൊണ്ട് എക്കണ് അ അത് കൊണ്ട് ഒക്കെ കയിച്ചിട്ട് ഒന്നും മാറ്റം ഇല്യ പിന്നെ ഇപ്പ ഏത് ന്താ ഞമ്മള് എടുക്കാന ഞമ്മള് അന്നെ എടുക്ക നമ്മക്ക് വയ്യാറിന്ന് കെടന്നിട്ട് ആര് എടുക്കാന മക്കളെക്കെ ഏൽപ്പിച്ചാ പിന്നെ അയിന്റെ എരട്ടി പണി ഒണ്ടായി കിട്ടും ഒരു ചെലപ്പം വേസ്റ്റ് ഒക്കെ ആയി തന്നെ ഇട്ടും കൊണ്ട് അങ്ങനെ കയിക്കും ഞമ്മള് വേസ്റ്റ് ഒക്കെ ഒന്ന് പൊറ വേറെ പാത്രത്തക്കാആക്കി അങ്ങനെ ഒക്കെ അല്ലേ ഇവര് ആവുമ്പോ ഒക്കെ അയ്യി തന്നെ ആക്കിക്കണ്ട് അങ്ങനെ അന്നെ മോറിച്ച് പോവും ഞാൻ പിന്നെ അവരെ കൊണ്ട് എടിപ്പിച്ചലില്ലേ ഏത് വയ്യെങ്കിലും നമ്മളെന്നെ എടുക്കും പോവാന് അങ്ങനത്തെ കാര്യങ്ങൾ
എന്നിട്ട് ഇപ്പ മാറിയിട്ടില്ല
ആഹ്
ആ കൈമത്ത്
മാറിട്ട് ഒന്നും ഇല്യ
ഊം
അത്ങ്ങനെ നനവട്ടുമ്പോ സോപ്പ് ഒക്കെ തട്ടുമ്പോ പിന്നെ ഇതാവും അതേപോലെ തിരുമ്പണ അവിടെയും ഇതേപോലെ ഒരു കവർ കൊണ്ട് വെച്ചക്കണ് തിരുമ്പാന് ഒക്കെ
ഉം
ഇപ്പൊക്കെ ഈ സോപ്പും ഇതൊക്കെ തട്ടല്ലേ
ഉം
അഥവാ ഏറ്റവും നല്ല പത ഒക്കെ ചെന്ന് ങ്ങാണ്ട് കയ്യിൻ മക്ക് ആയാല് പിന്നെ അവിടെങ്ങട്ട് ചൊറിഞ്ഞ് ചോന്ന കളറയ്ക്കാണ്ട് ചൊറിഞ്ഞിട്ട് ഇങ്ങട്ട് ഒരു സൈസ് ഇതാണത്
ഉം ഞപ്പ അടുക്കളപണി ഒക്കെ എടുക്കുമ്പോ കൈ ഒക്കെ നീറൂലേ
ഉം ആഹ് പത്രം കഴുമ്പളാണ് അധികം നിറൽ ഇല്ല അത് അപ്പോ ഞമ്മള് കയ്യുന്മേൽ എപ്പഴളും ഇങ്ങനെ വെള്ളം ആകുല്ലല്ലോ അല്ലോ മീന് ഒക്കെ ആക്കുമ്പോ അത് ക്കിങ്ങനെ എട് തൊടങ്ങും ആയോണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ
ഉം
ഈ കയ്യേറ്റി ചെയ്ത ഇണ്ടെങ്കില് വാ
ഉം
ഉം അങ്ങനത്തെ പണി ഒക്കെ ഇങ്ങനെ എടുക്കും
ഉം
പിന്നെ എന്ത് മഴയാലും ഒണങ്ങാൻ നിങ്ങൾക്ക് ഒക്കെ എന്ത് അയലൊക്കെ ഒണ്ടോ നിങ്ങടെ വീടിന് ഉള്ളിൽ ഒക്കെ
ഉം ഞങ്ങള് മുറ്റത്ത് കൂടി സീറ്റ് ഇച്ചാണ്ട് സീറ്റ് ഇട്ടിങ്ങാണ്ട്
ആഹ് സീറ്റിന്റെ അടിയിൽ ഓഹ് അത് എന്താ കിച്ചന്റെ ഭാഗത്ത് ഒക്കെ ആണ്
ആഹ് ഞാന് പിന്നെ വാഷിംഗ് മെഷീൻ ഉണക്കിയാണ് പിന്നെ അവിടെ ഇടുമ്പോ പിന്നെ ആഹ് ചെറിയ കാറ്റട്ടിയാണ്ട് അങ്ങനെ ആഹ് ഉം
ഈ കിച്ചന്റെ ഭാഗത്ത് ഉള്ള സീറ്റിന്റെ ഒട്ടിലേ ഒട്ടില് ഈ കാക്ക വന്നിരിക്കാണ്
ഉം ഉം
അയ്റ്റാള് വന്നിരുന്നു കാണ്ട് അങ്ങനെ ചെലപ്പോ ഇവിടെ യൂണിഫോം ഒക്കെ ഒരുവിധം ഒണങ്ങിയത് അയ്ക്കാരം അങ്ങനെ കൊള്ള കുത്തിരുന്ന് പിന്നെ ഇടാ നേരത്തേക്കാരം കാണല്
ഉം
ഒണങ്ങാനാണ് പെടാ ഈ കുട്ടിയാ കട്ടിയ്ള്ള യൂണിഫോംമ് ഈ ആര അതൊക്കെ ഒണങ്ങി കിട്ടാന് എന്നും മയയാവുമ്പള് അതും ഇതാണ്
ഉം
പിന്നെന്താ?
അതൊക്കെയാണ് മഴക്കാലതൊള്ള ഗഥികേട്
ആഹ് മഴക്കാലം അവ്മ്പങ്ങനെ ഒര് ദിവസം വെയിലിട്ടിയാ പിന്നെ അമ്മക്കത് ഫുള്ളൊണക്കാൻ തന്നെ ടൈമ്
ആഹ് ആഹ് ഒരീസം ഒണക്കാനായിട്ട് നിക്കും.
ആഹ് ഓണക്കാനായിട്ട് ഈ മ വെയില്ണ്ടായാലും ഞമ്മക്ക് ഒന്ന് അവ്ടെ ഇട്ട്കാണ്ട് ഒന്ന് അകത്ത് വന്ന് കെട്ക്കാനോ ഒന്നിനും ഒര് സമാധാനം ഇല്ലല്ലോ?
ആഹ്
പ്പോത്തിന് മയ പെയ്യോ വിജാരിച്ചിട്ട് അതങ്ങനെ നോക്കിയിരിക്കണ്ടവരും.
ഉം
ഉം ആഹ് പിന്നെന്താ?
പിന്നെ വേറെന്താ?
വേറെ ഒന്നുംഇല്യ എന്നാ പിന്നെ
ഉം
വെക്കാറാണ്ട് ശെരി എന്ന ഓക്കെ ശെരി.
ഉം